എത്തക്കേ
സുഖം ഉം സുഖാണ്.
എന്താണ് ഭക്ഷണംമൊക്കെ കഴിച്ചാ?
ഭക്ഷണക്കെ കഴിച്ച് ഞാനപ്പം ഒരു മാസം ലീവിന് വന്ന.
ഓ എങ്ങനെ എവിടെ സ സൗദിയിലോ അതോ ദുബായിലോ? ഓഹ് അതെയോ അപ്പോ എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ.
വെക്കേഷൻ ആയിട്ട് വന്നല്ല അഒടെ ഇപ്പം യുദ്ധം കാര്യങ്ങളായോണ്ട് കമ്പനി ഈയൊരു മാസത്തേക്ക് നാട്ട് പോയി വരാൻ വേണ്ടി പറഞ്ഞത.
ഓ അതെയോ.
പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഇപ്പോ അഒടെ.
ഓഹോ അതെല്ലേ അ പ്പോ യുദ്ധം കാരണം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്ല്ലേ?
യെസ് ഒഫ്കോസ് യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോ.
ഓഹോ അ
കൺസ്ട്രഷൻ ലയിലും വേറള്ള മേഖലയിലൊക്കെ നല്ലോം ബാധിച്ചിട്ടുണ്ട് ഈ ഈയൊരു യുദ്ധം.
ഓഹോ അതെയോ. അപ്പൊ യുദ്ധം കാരണം പാടാള്കൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട്ണ്ടാകും. അല്ലെ?
ത്രോ പേർക്ക്. ന്റെ അറിവില് വേറെ കമ്പനിയിലൊക്കെ കൊറേ പേർക്ക് ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ട്ണ്ട്. ചെലോരോട് ചെലോലെ സാലറി വെട്ടി കൊർച്ചിട്ട്ണ്ട്.
ഓ. അതെയോ.
ചെലോലോട് ഇതേപോലെ ലീവിന് പോയി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
ഓഹോ. അപ്പൊ ഇത്. നമ്മുടെ നാട്ടിലും ബാധിക്കുന്നുണ്ട്. കാരണപ്പൊ ഗ്യാസിനൊക്കെ വെല കൂടി. അത്പോലെ സാധനങ്ങൾക്കെല്ലാം വെല കൂടി. അവ്ടെ നിങ്ങള് ദുബായില് ഒക്കെങ്ങനെ വെലക്കയറ്റമുണ്ടോ സാധനങ്ങൾക്ക്?
അവിടെ സാധനങ്ങള് എല്ലതും അധികവും പിന്നെ ഇമ്പോർട്ടിങ് ആണല്ലോ. അപ്പോ ഷിപ്പ് ഷിപ്പ് ത്രൂ ഒക്കെയാണ് ഇമ്പോർട്ടിങ്ങ് വരുന്നത്.
ഓഹോ.
ഒക്കെ ബാധിച്ചിട്ട്ണ്ട്. അതിനൊപ്പം സാധനത്തിനൊക്കെ വെല കൂടിയിട്ട്ണ്ട്. പെട്രോളിയത്തി നും നല്ല രീതിയിൽ വെല കൂടിയിറ്റ്ണ്ട്.
ഓ അതെയോ? അപ്പൊ മൊത്തത്തിലൊരു. താറുമാറായി കിടക്കുകയാണല്ലേ?
ഉം. അതെ. അപ്പം യു എ ഇ ഒരു മൂന്ന് വർഷം പിറകോട്ട് പോയി എന്നാണ് ഞാൻ അറിയപ്പെ ഉം. അറി അറിയിഞ്ഞത്.
ഓ അതെയോ? അപ്പൊ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൻട്രിയാണ് യു എ ഇ ന്നൊക്കെ പറഞ്ഞാല്. അതൊക്കെ പിറകോട്ട് പോവുക ന്നൊന്ന് വെച്ചാലും. ഏ യു എ ഇ ഒക്കെ എന്തായാലും അത് അതിജീവിക്കും. കാരണം അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രി ആണല്ലോ.
ഉം. ഉം. അതെ അതെ. ഈ യുദ്ധ ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ യു എ ഇ തിരിച്ച് വരും. ഈ കൊറോണ സമയത്തും ഇതേപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് യു എ ഇ തിരിച്ചു വന്നത്.
ആഹ്. അതെ അതെ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധൊക്കെ പെട്ടെന്ന് അവസാനിക്കാനും വേണ്ടി പ്രാർത്ഥ ത്തിക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. യുദ്ധം നിർത്താനൊക്കെ
അവര് ഏ ഒരു ഒത്ത് തീർപ്പിലായിട്ട്ണ്ട്ന്നാണ് കേട്ടത്.
ആഹ് ആഹ്. ഏതായാലും യുദ്ധ്ക്കെ അവസാനിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയേയും ഓഹോ വരുമാനത്തെയും എല്ലതും അത് ബാധിക്കുമല്ലോ ഓക്കെ. നിങ്ങൾക്ക് നാട്ടിൽ സെറ്റിലാ വുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
നാട്ടില് സെറ്റിലാകാന്ന് വെച്ചാല് ഒരു പ്രവാസി എന്നുള്ള നിലക്ക് നാട്ടില് സെറ് റ്റ് ലാവുണ്ട വളരെ എളുപ്പമായ കാര്യമല്ല.
ഓഹോ.
അപ്പം. നമ്മളപ്പം യു എ ഇ യെ സംബന്ധിച്ച് ഇവടെ വെച്ച് നോക്കുമ്പം ഇവടെ സ് സാലറി കൊറവാണ്. അത്പോലെ ജോലി സാധ്യത കൊറവാണ്.
ആഹ് അതെ നമ്മടെ നാട്ടില്ള്ള എല്ലാ യുവ തി യുവാക്കളും പഠിച്ചാണ്ട്. അങ്ങനെ യു എ ഇ, സൗദി അങ്ങനെ അറബിക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറുകയാണ്. കാരണം നമ്മടെ നാട്ടിലിപ്പൊ എന്ത് പഠിച്ചാലും ഏറിപ്പോയാലൊര് പതിനഞ്ച് ഇരുപത് അതിലേറെ സാലറി കിട്ടത്തില്ല. ശരിയല്ലേ
ഉം അതെ യതെ അപ്പൊ ഞമ്മള് പഠി ക്ക്ന്ന കോഴ്സിന് അ വിദേശത്ത് വളരെയധികം ആഹ് പ്രാധാന്യമുണ്ട്.
ഉം ശെരിക്കും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാല് നമ്മടെ നാട്ടിലുള്ള കഴിവുറ്റ ആളുകളെല്ലാം നമ്മടെ നാട് വിട്ട് പോവേണ്ടി വരുന്നൊരവസ്ഥയാണ് അപ് പ്പോ ഇവ്ടെ നടക്കുന്നൊരു പ്രശ്നംന്ന് വെച്ചാല് നല്ല കഴിവുള്ള ആള്കൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല നമ്മുടെ നാട്ടില്ള്ളത് കഴിവ് കുറഞ്ഞ ആളുകളാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ് കുറയുന്നു. ഇത് കാരണം അല്ലേ
അതെ യതെ
ഉം ഓക്കേ പിന്നെ ആഹ് എന്തെക്കെണ്ട് ഇപ്പൊ നാട്ടിലെ കാലാവസ്ഥക്കെ എങ്ങനെയുണ്ട്?
നാട്ടില് അവടെ നല്ല ഞാൻ വരുമ്പോ നല്ല ചൂടായിരുന്നു ഇപ്പൊ ഇവടെ നല്ല മഴ നല്ല അന്തരീക്ഷണിപ്പൊ പക്ഷെ ഇവടെ പ്പോ ഒരു മാസം ലീവിനാ ഞാനിപ്പൊ വന്നത് ഇഞ്പ്പൊ തിരിച്ച് പോയ അവടെ വീണ്ടും ചൂടെന്നെണല്ലോ
ആഹ് അതെ യതെ അപ്പൊ ഇവടെ നാട്ടില് നല്ല മഴയുണ്ടോ?
വന്ന സമയത്ത്ണ്ടായിര്ന്ന് എടക്ക്ണ്ട് എടക്കില്ല പക്ഷേ കാലാവസ്ഥ കൊള്ളാം
ഓക്കെ
പക്ഷേ ഫ്രണ്ട്സ് സാരു പ്പം നാട്ടിലില്ല ഒക്കെ വിദേശത്താണ് അപ്പോ നാട്ടില് ഇതേ പോലെ ലീവിന് വെരുമ്പം ഫ്രണ്ട്സായിട്ട് ചില്ലെയ്യാനൊ ടൂറ് പോവാനൊക്കെ ഇപ്പം കയ്യില്ല.
ഓഹ് അതെ യൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ?
ആഹ് എന്റെ കല്യാണം കഴിഞ്ഞതാണ്.
അപ്പം ഭാര്യ മക്കള് ഒക്കൊണ്ടോ?
ആഹ് അവരൊക്കെണ്ട് ഇപ്പ അവര്ടെ കൂടെ പുറത്ത് പോയാ പോരേ ആഹ് ആഹ് അവര്ടെ കുടെക്കെ പൊറത്ത് പോകുന്നുണ്ട്. ഇനിയൊര് ടു ഡേ ട്രിപ്പൊന്ന് പ്ലാൻ ചെയ്യുന്ന്ണ്ട്.
ഓഹ് അതെയാ അപ്പൊ നിങ്ങൾ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങള് എങ്ങോട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത്?
മസനകുടി വഴി ഊട്ടിയിലേക്കോ അല്ലെങ്കി പിന്നെ മൂന്നാറിലേക്കോ അപ്പൊ രണ്ട് ചോയ്സ്ണ്ട്. ആ രണ്ട് ചോയ്സില് ഏതേ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റീസന്റ് ആയിട്ടെന്നെ പോണന്നാണ് തീരുമാനം
ഓക്കെ ഞൻ കൊറെ റീൽസിലൊക്കെ കണ്ടിണ് ട്ടൊ ഇൻസ്റ്റഗ്രാമില് മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു ഫീലിംഗ സാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ കൊറേ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ മസനകുടി വൈ ഊട്ടിലെ ട്രിപ്പ് പോകുമ്പോ എന്താണ് പ്രത്യേകതള്ളത്
പ്രത്യേകത എന്ന് വച്ചാൽ നാച്ചുറൽ കണ്ട് ആസ്വദിക്കാന്നള്ളൂ
ഓഹ് അതെയോ
ച്ചുറർ കണ്ട് ആസ്വദിക്ക അതാണ് മെയിൻ ആയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് കാടും വന്യജീവികളും മലകളും പച്ചപ്പും
ആഹ് ആഹ്
ഇപ്പത്തെ ഈ സീസണ ഒക്കെ വെച്ച് നല്ല വൈബായിരിക്കും
ഓഹ് അതെ അപ്പം അവിടെ മറ്റേ മൃഗങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അടുത്ത് ന്നൊക്കെ കാണാൻ പറ്റുമോ
ങ്ങള് നമ്മള് പോകുന്ന വൈക്ക് നമുക്ക് കാണാൻ പറ്റും എന്ത ച്ചാല് മസന വഴി മസനാഗുടി വഴി ഊട്ടിയിലേക്ക് വരുമ്പം അടെ ചെക്ക് പോസ്റ്റ് രണ്ട മൂന്ന് ചെക്ക് പോസ്റ്റ് കടക്കാനുണ്ട് അപ്പം അത് ഏകദേശം ഒരു ആഹ് അഞ്ച് ആറ് പത് പത്ത് കിലോമീറ്ററിനോ കാട്ടിലൂടെ ആയിരിക്കും യാത്ര
ഓഹ് അതെയൊ
അപ്പൊ ആന മാന് മയ്ല് കടുവ ഇതൊക്കെ കാണാൻ പറ്റാ മതി ഇതിന് മുന്നേ പോയ. പോയാരോക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ട്
അഹ് ആഹ് അപ്പല്ലേ അവർക് നമ്മള് കാടിന്റെ ഉള്ളിലൂടെ അങ്ങനെ പോലല്ലേ അപ്പൊ നമ്മുടെ വാഹനത്തെ അവർ അക്രമിക്കില്ലേ
അതൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ മോസ്റ്റ് ഓഫ് അങ്ങനെ അക്രമം കുറവാണ് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോയാ മതി
ആഹ് ആഹ് ആഹ് ഇപ്പോ ആന ന്നൊക്കെ പറയുമ്പോ അതൊരു വലിയ ജി ജീവിയല്ലേ അതൊക്കെ ആക്രമിക്കാൻ വന്നാലേ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ നേരത്തെ
ത്രള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒര് ആനനെ മുന്നോട്ട് മുന്നില് കണ്ടാല് വണ്ടി അതിന് മുന്നേ നിർത്ത ആന അപ്പൊ അവിടെന്ന് മാറി കഴിഞെന് ശേഷം വണ്ടി എടുത്ത് സേഫ ആയിട്ട് പോവാ അല്ലാതെ ആനെല്ല നേരത്തെ വണ്ടി നിർത്തി സെൽഫി എടുക്കലൊ ഫോട്ടോ എടു ക്കല് വീഡിയൊടുക്കലൊന്നും സേഫ് ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ ആകുമ്പോ അപകടം ഉണ്ടാവും
ആഹ് അപ്പൊ നമ്മള് ഈ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോ നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ എഹ് വണ്ടി വണ്ടിയുടെ ഉള്ളിൽ നിന്നും കാഴ്ചകൾ പുറത്തെ കാഴ്ചകൾ അതായത് പ്രകൃതി ഭംഗി അതുപോലെ ഈ ആനകള് അതായത് മൃഗങ്ങള് മാന് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നതാണോ
പുറത്തിറങ്ങാൻ പാടില്ലാതങ്ങണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുക അത്രേള്ള് മറ്റേ നമ്മളിപ്പോ സൂൽ പോയി കഴിഞ്ഞാ ചില്ല് കൂട്ടില് ല്ലെ ഒരു നെറ്റിനുള്ളിൽ ഇട്ടിട്ടുള്ള മൃഗങ്ങളല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. തതൊന്നൊല്ലാതെ സ്വതന്ത്രമായിട്ട് ന മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും.
ആഹ് ആഹ് അത് ശരിയാണല്ലേ അപ്പൊ നമ്മളങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അവിടെന്ന് പറഞ്ഞാ രണ്ട് സൈഡും കാട്. വന്നിട്ട് അതിന്റെ ഇടയിലൂടെ റോഡ് അങ്ങനെയാണോ അവിടുത്തെ ഭൂപ്രകൃതി എന്ന് വെച്ചാൽ?
അതെ ഹൈവേ ആണ് ടക്കിടക്ക് ഹംമ്പുണ്ടാവും സ്പീഡ് കൊറക്കാൻ വേണ്ടീട്ട് അപ്പം വന്യജീവികള് ള്ള കാരണത്താല് ഒര് മിനിമം സ്പീഡ് അവിടെ അല്ല മാക്സിമം സ്പീഡ് അവിടെ ് പിന്നെ- ബോട് ബോട്ടിലവടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ചെറിയ സ്‌പീ വേണം അതിലൂടെ സഞ്ചരിക്കാന് അത് മസന ഗുടി കഴിഞ്ഞാൽ പിന്നെ ഊട്ടിയിലെത്തും ഊട്ടിയിലെത്തിക്കഴിഞ്ഞാൽ കൊറേ പിന്നെ ് കാണാനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് അവിടെണ്ട്.
ആഹ് അത് ശരിയാണ് ഊട്ടി ഞാൻ പോയിട്ടുണ്ട്. ഊട്ടില ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ്ണ്ട്. ഊട്ടീല് ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ ആഹ് പലേ പ്ലേസസുണ്ട്.... ഊട്ടിയില് ആഹ് ടീഫാക്ടറി..... അതുപോലെക്കൊരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഒക്കെണ്ട്.....
പിന്നെ വേണമെങ്കിൽ ഞമ്മക്ക് ആഹ് തിരിച്ച് വരുമ്പം വയനാട്.......... ത്രൂ തിരിച്ച് മലപ്പുറത്തേക്ക് പോരാനും പറ്റും.............
എങ്ങനെ ഊട്ടീന്നെങ്ങനെ വയനാട് ത്രൂ മലപ്പുറത്തേക്ക് തിരിച്ചു വരാ?
ഊട്ടിന്ന് നേരെ വയനാട് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നിലമ്പൂര് ടച്ചെയ്തിട്ട് നമുക്ക് മലപ്പുറം ത്തേക്ക് എത്താൻ പറ്റുള്ളു അപ്പൊ ആ വൈക്കും നമുക്ക് എത്താം.....
ഗൂഡല്ലൂര് വഴിയാണോ നിങ്ങളുദ്ദേശിച്ചേ?
ആഹ് ആതെ അതെ അതെ.
ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ?
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്.
ആ ഓക്കെ അപ്പൊ പിന്നെ നിങ്ങള്.... സെക്കൻ്റോപ്ഷനായിട്ട് പറഞ്ഞ സ്ഥലം ഏതായിരുന്നു കൊടൈകനാലോ? അതോ ഓക്കെ ന്നാ ശരിട്ടോ.....
ഓക്കെ ശരി....